ലോ ഹലോ
ഹ ഉം ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് എന്ത പരിപാടി?
എന്താ കുളിക്കാനിങ്ങെ കുളിക്കാനിങ്ങനെ ഇടാനേ ഏതാപ്പ ഡ്രസ്സ് ഇടാന്ന് ആലോചിച്ചു നിക്ക ഒരു ഡ്രസ്സും ഒണങ്ങിട്ടില്ലേ
ആഹ് ഒക്കെ
ആഹ് ഒക്കെ നേരെ ഉണങ്ങാത്ത ഡ്രസ്സ് ഇട്ടാലും പണിയാണ്
ആഹ് പിന്നെ നമ്മടെ ഒരു സ്മെല്ല് ഉണ്ടാവല്ലോ ശരിക്ക്‌ ഉണങ്ങാഞ്ഞാല് എങ്ങനെ ഒണക്കിട്ട് കാര്യല്ലല്ലേ?
അങ്ങനെതന്നെണ് മ്മ് തുപ്പോ
വടെ മഴ തോർന്നോ
ഇത് ആഹ് ഇപ്പൊ ചെറിതായിട്ട് ചാറല്ണ്ട്
ആഹ് അയ്ശരി ഇവടെ അങ്ങൻതന്നെ ഇന്ന് ഇപ്പത്തെ ചെറുതയിട്ട് ആയേനോ
പിന്നെ എന്തൊക്കെണ്ട്? കറണ്ട് പോകും അവിടെ മഴ പെയ്ത ഇവിടെ വേഗം കറണ്ട് പോകും മയെയ്ത അതെങ്ങനെണ്ട്?
അടെ അങ്ങനെ പോയാലും അപ്പ തന്നെ വരലിണ്ട് ഇത് ഇതുവരെ അങ്ങനെ വല്ലാതെ പോയിട്ടില്ല
ഇത് ഇവിടെ എങ്ങനെ പോയിം വന്നും കളിച്ചോണ്ട്ക്കും മഴ പെയ്യുമ്പളെ കറണ്ട് കിട്ട അതേപോലെന്നെ റേഞ്ചും റെയിഞ്ച് വന്നും പോയി അങ്ങ് നിക്കും മഴയുമ്പ
ആഹ്
പിന്നെ എന്തൊക്കെ മഴത്ത് ട്ടേങ്കിലൊക്കെ പോവല്ണ്ടോ?
എവിടെ പോണ് എവിടേം പോവലില്ല പ്പ മഴയത്തു ഏ ഇക്ക് ഞമക്ക് ഇക്കക്കെ കെട്ടിയാനൊക്കെ ഇവിടുണ്ടെങ്കിൽ കൊഴപ്പല്ല നമ്മ റ്റക്ക് എവിട്ക്ക ഇ പോണേ?
ആഹ് അശെരിയല്ലെ ചായ കുടിക്കാ പോണെക്കെ പരിപാടി ഇണ്ടോ ചൊയ്ക്ക
ഇല്ല ഇൻക്ക് പോണതൊക്കെ ഇഷ് ഷ്ട പക്ഷെ നമക്ക് കെട്ടിയമാരെ കൂടെ ഉണ്ടെങ്കിലേ കെട്ടിയന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ ലൊള്ളു അത് നടക്ക
ആഹ് അല്ലെങ്കിൽ ഞാൻ അടുക്കൂല
നാട്ടില്ണ്ടോ അവിടെ നാട്ടിലുണ്ടോ അവിടെ നാട്ടിലുണ്ടോ?
മ് ആഹ് ഇവിടെ ആള് നാട്ടിണ്ട് ഞങ്ങള് ചിൽപ്പെ അങ്ങനെ പോവും
ആഹ് എന്താ ആഹ് എന്താ പണി എന്താ പണി
മീൻ മാർക്ക
ആഹ് ആഹ് ആഹ്
ഉം ചിലപ്പോ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ രാത്രി ഇങ്ങെനെ പോവും ആഹ് എന്നുംണ്ടാവും മീന് മീന് കൊറവൊന്നും ഇണ്ടാവില്ല
അല്ലെ മീൻ നല്ല വിലയാണിപ്പെ
ഉം ആഹ് മീൻ നല്ല വിലയാണ് മീന്പ്പൊ ട്രോളിങ്ങ് തുടങ്ങിയോണ്ടേ
ആഹ് ആഹ്
നല്ല വിലയുണ്ടോ മീന് ഇപ്പൊ പെട്രോളിംഗ നിരോധനം തുടങ്ങലടങ്ങില്ലേ അപ്പൊ പിന്നെ മീന് വില കൂടും
നാട്ടിലൊക്കെ എന്തെങ്കില ഒരു ബിസിനസ്സ് വേണോ സ്വന്തമായി
ഉം
ഉം
ആഹ് എന്നാ പിന്നെ ഗൾഫിൽ പോവണ്ടായി
ആഹ് ഞാൻ പിന്നെ ഇപ്പോ ഓര് ഇവിടെ എന്താ സൗദിയില് സൂപ്പർമാർക്കറ്റിലാണെ
ആഹ് അയ്ശരി അങ്ങനെ വേര ഒരു വർഷത്തിലാണോ അത് രണ്ട വർഷം എങ്ങനെ വരിയാ
വിച്ചർച്ചിക്കാം
ആഹ് വീട്പാണി തുടങ്ങീനാ ആഹ് ഹാ അയ്ശരി വീടുപണിക്കെ തുടക്കി തുടങ്ങിയ
തല മോ
തലണ്ട ആഹ് മാശള്ളമ നിപ്പോ ഇനിയിപ്പ മെല്ലങ്ങങ്ങെ ഒരൊന്നിങ്ങനെതുടങ്ങിയാൻ മതി
ഗോൾഡൊക്കെ വെച്ചിട്ട് എങ്ങിലും കഴിക്കൻ സ്ഥലംണ്ടെങ്കിലേ
അതെ അതെ അതാണ് സ്ഥലം ഉണ്ടായ്പ ഒരു പ്രശ്നല്ല നമ്മക്ക് എങ്ങനെങ്കിലുംക്കെകാര് സ്ഥല വീട് ഒരുരമിച്ച് വെക്കാനാവുമ്പോഴാണ് നമുക്ക്
ആഹ് സ്ഥഴത്തിന്നെ
ആഹ് ആഹ് അതാ ആഹ് ഹോസ്പറിന് നല്ല വിലയല്ലേ സ്ഥത്തിന് എവിടെയാണ് അങ്ങാടി തന്നെയാണോ സ്ഥലം
അല്ലല്ല ങ്ങള് പ്പൊ ഗ്രാമ
ആയ് ശരി
ഉം
ആ്ല്ലന എനസല്ലഷാ
ഏഹ് എഹ് ആഹ് ആഹ് കേക്കല്ലേ ഹലോ അല്ലെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ